ഹലോ
സൗണ്ട് കേൾക്കാമോ
ആ കേക്കാം
എന്തൊക്കെ വിശേഷം
നല്ലത് ഞാനേ നമ്മളത് കണ്ടപ്പളേ ഞാൻ വിചാരിച്ച് പേര് ആനന്ദ വരുന്നതേ ആ ഇതാണോ അല്ലേ ചോദിച്ചതാര്
ങാ ങാ സുഖാണ് രാവിലെ ചായോടിയൊക്കെ കഴിഞ്ഞിരിക്കണ് ഉച്ചാകത്തെ ഫുഡൊക്കെ ഇങ്ങനെ റേകി റെഡിയാക്കിക്കൊണ്ടിരിക്കണ്
ഉം തന്നെ
ആ ചായക്ക്‌ എന്താ സ്പെഷ്യൽന്താ ചായ എനിക്കിന്ന് ദോശയും ചട്ടിണി ആയി രുന്നു
ആ ഞാൻ വെള്ളപ്പം ബീഫ് കറി പാലപ്പം
പാലപ്പാരുന്നു
ഉം ന്താ ഉച്ചക്കേക്കെന്താ
ഉച്ചക്ക് പോ ചോറ് മാത്രേ ആയുള്ളൂ ബാക്കിയൊക്കെ ഇനി കടയിൽ പോയി മേടിച്ചിട്ട് വേണം നി ഫിഷ് വരുവാ വെച്ചിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽകുവ പത്ത് മണിയൊക്കെ ആകുമ്പോഴേവണ്ടി വരും
എന്ന ശരി ഇന്നും ഇവിടല്ല ഇവിടെ വന്നിട്ടില്ല അതിന് ട്രോളിംഗ അല്ലേ ഇപ്പൊ
ആഹ് എന്നാലും വണ്ടി വരാറുണ്ട് കുറച്ച് വില കൂടുന്നോള്ളൂ ടൈം ആയിട്ടില്ല പത്ത് മണിക്ക് അവർണ്ട്
ഉം മക്കളൊക്കെ പോയോ
ആഹ ഒരാള് പോവാൻ നിക്കണ ഒരാള് ഒമ്പതര കഴിഞ്ഞേ പോവത്തോള്ളു ആപ്പൊ അവരെ വണ്ടി കിട്ടാൻ വേണ്ടീട്ട് ഇങ്ങനെ പുറത്തിങ്ങനെ നിക്കായിരുന്നു അതിനിടക്ക്ണ്ട് ഇവിടെങ്ങനൊക്കെ ഇങ്ങനെ കാട് പിടിച്ച തൊടിയാണ് ഇപ്പൊ കൊരങ്ങമാരുടെ ശല്യണ്ട അവര് നമ്മളെ വീട്ടിലെ ച അടക്കാപ്പഴം ചാമ്പ ഒക്കെ വന്ന് പറിച്ച് കഴിച്ചുകൊണ്ടിരിക്കും ഒന്നും രണ്ട എന്നല്ലര് കൂട്ടത്തോടെ വരും എന്നിട്ട് ഇവിടെ എങ്ങനെ മൊത്തം വലിയ കടി പിടി കൂടി ബഹ ളണ്ടാക്കണ അപ്പ അവര കണ്ടാ ഇങ്ങനെ ആട്ടി വിടും
ആഹ ആഹ
ഇവിടെങ്ങനൊക്കെ അധികം റബ്ബറും പിന്നെ കൊണ്ട് ക്കായിട്ടുള്ള കൃഷികളാണ് അപ്പൊ ഇവരും ധാരാളമായിട്ട് ഇവിടൊക്കെ കൂടണ്ടാവും
ആ ഹ
നിങ്ങളെ ഏരിയയിലൊക്കെ ഇണ്ടാ
ഇവിടെല്ല ഇവിടെ അങ്ങനെ വരോ ന്നില്ല എപ്പോഴേലൊക്കെ ഇതിക്കെ നിന്ന് ഓടി പോകുന്നില്ല അത് അങ്ങനെ വല്ലുന്നില്ല
ഉ എപ്പോഴെങ്കിലും കൗതുകത്തിൽ കാണാൻ വരികന്നല്ലാതെങ്ങനെ ശല്യം പോലുംന്നായി ഉണ്ടാവില്ല്യാലേ
അല്ല
ഉം
പന്നി പന്നിയാള് പൂള കുഴിച്ചിട്ടാല്
ആഹ ആഹ ഇവിടെ ഉണ്ടായിനു പന്നികളൊക്കെ വരുമ്പോ പൂളിയും ചേന
ആ അതൊക്കെ കുത്തി പോവും ഇവിടെ താഴത്തെ തൊടൂല വരലുണ്ട് ഒന്നും ഉണ്ടാക്കാൻ പറ്റൂല്ല അ ഒക്കെ കുത്തിട്ട് പോവും
ആ പിന്നെ വീട്ടിൽ വേണ്ട പച്ചക്കറികളൊക്കെ ഇണ്ടാക്കാറുണ്ട് മത്തന് കുമ്പളന് അങ്ങനത്തെതൊക്കെ ഇങ്ങനെ ഇണ്ടാക്കും ചില സമയത്ത് നമ്മള് ആളില്ലാത്ത ടൈമിലണങ്കിൽ കുരങ്ങന്മാര് വന്നിട്ട് പറിക്കും കേടു വരുത്തൊക്കെ ചെയ്യും നമ്മള് ശ്രെദ്ധിച്ചാല് കുറച്ചൊക്കെ ന
ഉം ആ ശരി എത്ര മക്കളാ
രണ്ടാപേരാ ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടി ആൺകുട്ടി ഒമ്പതാം ക്ലാസ് പഠി അഞ്ചാം ക്ലാസിൽ പെൺകുട്ടിയും പഠിക്കണ്
അത് ശരി
ഉം ഇങ്ങളെ വീട്ടില് ഫുഡൊക്കായ
ഇല്ല ഞാൻ ചോറിന് വെള്ളം വെച്ചി
ആ എനിക്ക് ചോറ് പിന്നെ പിള്ളോരും കൊണ്ടോണ കാരണം
ആ വേയാവും അങ്ങനെല്ലാവുമ്പോ സുഖണ് വേഗാവും
പിന്നെ അവർക്ക് നമ്മൾ ഇണ്ടാക്കണ ക്കൂ ട്ടാനൊന്നും അവർക്ക് പറ്റത്തില്ല അവർക്ക് വേറെ കൂട്ടാൻ ഇണ്ടാക്കി കൊടുക്കണം അപ്പൊ പിന്നെ നമുക്ക് വേണ്ടതൊക്കെ അവര് പോയതിന് ശേഷം ഉണ്ടാകൊള്ളു ആ ഇന്നാ അവൾക്കും അത് തന്നെ ഇപ്പം ഉരുളക്കിഴങ്ങ് ഉണ്ടാക്കി കൊട്ത്ത്
ആ
ആയ്ക്ക് സോയാബീനും ഉള്ളെ
ആ അത്‌ അന്നെ എന്ത് ചെറ് ത് ചെറുത്നും
ഉം ഉപ്പില് ട്ട മാങ്ങാ നെല്ലിക്ക അങ്ങനത്ത വിഭവങ്ങൾ അവൾക്ക് പറ്റൊള്ളൂ ശോപ്പും കാര്യങ്ങളൊക്ക അവിടെ അടുത്ത് തന്ന ഒണ്ടാ
ആ ഇവിടെ അടുത്ത്ണ്ട് പിന്നെ വണ്ടി പോം
ആഹ് ഇതിലേം പോവാ റൊണ്ട് ആഴ്ച്ചേല് ഇങ്ങന ഓരോ വണ്ടികള് ഫ്രൂട്ട്സ് വണ്ടിയായിട്ടും വെജിറ്റബിൾസ് വണ്ടി അങ്ങനള്ളതക്ക പോവല്ലാണ്ട് കിഷ് മാത്രം സ്ഥിരം പോവുന്നേ മറ്റേതൊക്കെ ആഴ്ച്ചേല് ഒരീസേ പോവോളു
ആഹ് ആഹ് പിന്നെ ബീഫ് ബീഫ് ഇണ്ടാര്ന്ന്ല ക നിങ്ങ ന്ന് ഇന്ന് കൂട്ടാൻ കിട്ടീല്ല. പയറും ഉണ്ടാക്കാന്ണ്ട് കേബേജും പയറും അ കുപ്പയിലൊക്ക അത് മായ് പോവ്ന്നുണ്ട്. ഇങ് ഇങ്ക് കിട്ടില്ല ആഹ് അല്ല ഞാന് ആ ഇഹ് അ അങ് ഇവ്ട മ് പോയേനീ
ആഹ് ആഹ് ആഹ്
തോന്നിയിരുന്നത് അ
ആഹ്
ഇ സാധ പോയപ്പം പിന്നെ അവിട്ന്ന് വാങ്ങിട്ട് വന്നു ല്ല ഇവിടെ അട്ത്ത്ണ്ട് കട അവിട പിന്നെ വേറെ തോനെ സാധനങ്ങളൊന്നും കാണില്ല പിന്ന വെല കൂടുതലായി കാണോ
ഏഹ് ഹ്‌ങാ
അധിക ഒന്നും വാങ്ങര്‌ തേ. കുടിങ്ങ് എന്തെങ് പെട്ടെന്ന് ആവശ്യങ്ങൾക്ക് മാത്രം വാങ്ങാനാണ് അല്ലെങ്കി പിന്നെ ഞാന്- ഒന്ന് പൊറത്ത്‌ പോകുമ്പോ ഒന്ന് അ അത് വാങ്ങി പോകണ്ടാ
മഴേക്ക ഒണ്ടാ അവിടെ
ഇല്ല
ഉം നല്ല മഴ ഇണ്ടായിട്ടില്ല ഭയങ്കര രാവിലെ മുതൽ വൈകുനേരം വരെ വ വെയില്ന്നെ ആയിരുന്നു
ആഹ് അവ്ടൊക്കെല്ലാം ഒന്ന്ന്നായ് തിരുമ്പിയതൊക്കൊന്ന്
ഒണക്കി എട്ക്കാൻ പറ്റി അല്ലെ
ആഹ് അത് രാത്രി കൊറേ നേ മടക്കി വെക്കാന് അത അല്ലെ ഇതക്ക പാറ അട്ടി ഇട്ടതക്കപ്പോല ഹുണീതിട്ടിട്ടുണ്ടേ ഒണങ്ങിയതല്ല
നമ്മള ചൂടോട് കൂടി വെ ഒണ ക്കുമ്പോഴേയൊള്ളു അതിന്റെ ആയൊരു തൃപ്തി കി- ട്ട മറ്റേത് എത്ര ആയാലും ഒരു സ്ത്ര ഒണങ്ങിയിട്ടില്ല ഒണങ്ങിട്ടില്ലാന്ന് തോന്നും ചെയ്യും പിന്നെ സ്മെല്ല് വരും എന്നുള്ളത് ആ അ നനവില് മടക്കി ഒരു സ് സ്മെല്ല് കൂടുവല്ലേ കാലത്ത്ഒണങ്ങി കിട്ടിട്ടില്ല എങ്കില്
നമ്മക്ക് സുഖം തോന്നൂല്ല
ആ ഇന്നും മഴ കൊറവ് ന്നെയാണ് ഇപ്പള് ക്കങ്ങനെ വെയില് തെറിച്ചിട്ടാണ് ആ എങ്ങനെയാവുന്നറില്ല കൊർച്ച് കഴിയുമ്പോ
ആ ആ ചെലപ്പം ഉച്ചകഴിഞ്ഞ ശേഷം മഴ ആവും ഇല്ലല്ല ഞങ്ങക്ക്‌ സ്വന്തമായിട്ട് കെണറുണ്ട് ആ ണ്ടണ്ട് പിന്നെ ജെനനിധി ഉണ്ട് രണ്ടും ഉണ്ട്
ആ ഇവിടെയുണ്ട് ജലനിധിയെ ടെതും ഒണ്ട് കൊഴലും കെണറും ഒക്കെ ഉണ്ട് വേനല് ക്ക്‌ കോയലിൽ ത്തിരി വെള്ളം കുറയും അപ്പൊ നമ്മള് ഫുഡ് പാകം ചെയ്യാൻ മാത്രം കെണറ്റിലെ വെള്ളം യൂസ് ചെയ്യള്ളൂ വീട്ടി വീട്ടില് ക്ലീനിങ്ങിനും മറ്റുള്ളതൊക്കെ കൊയലിലെ വലിച്ച് ജലനിധിയോ വെള്ളക്കൂടെ യൂസ് യ്യ
ഉം ഉം ഇവിടെ ഇവിടെ അങ്ങനൊന്നും ല്ലപിന്നെ അലക്കാൻ മാത്ര എടുക്കലെള്ളു അലക്കാനും നനക്കാനും എട്ക്കും
ആആ
ഉം പിന്നെ എടുക്കലില്ല പിന്നെ ഇതില് ബാക്കിയുള്ളക്കെ കെണറ്റില് വെള്ള വെള്ളമൊണ്ട് രണ്ട് മൂന്ന് കൊല്ല വർഷം മുന്നേ വെള്ളത്തിന് ഇപ്പൊ പിന്നെ ആ ബുദ്ധിമുട്ട് ഇല്ല
ഉം കഴിഞ്ഞ പ്രാവശ്യം ചൂടൊക്കെ ഭയങ്കരയിട്ട്ണ്ട് ചെല ഭാഗങ്ങളിലൊക്കെ വെള്ളംഇത്തിരി ബുദ്ധിമു
ആ ഉണ്ട് വളരെ സ്ഥലത്തുണ്ട് ആ ണ്ട്
ഉം അപ്പ പിന്നെ വെള്ള ബുദ്ധിമുട്ടള്ളോടത്തക്കൊക്കെ ഇങ്ങനെ വണ്ടികള് ഇങ്ങനെ വ എത്തിക്കണാണ് ഇവിടങ്ങളൊക്കെ
അപ്പോ അതായല്ലേ വ ഇതിന്റേതു ഫുള്ളായല്ലോ അല്ലെ കെഎസ്ആർടിസി യെ ഫ്രീ സർവീസെ ഉം ഇന്നല്ലെ ഞാന് പോയപ്പണ്ട്
നിങ്ങൾ ഇന്നലെ യാത്ര ചെയ്യോ
ഞാൻ പോയിട്ടില്ല അവിടെ ഭക്ഷണം കണ്ടവിടെ ഞാൻ വണ്ടിമ്മലെ പോയിഞ്ഞെ ഞാൻ സ്കൂട്ടി ഓട്ടും
ആ ആ
അ പിന്നെ ഉറക്കുവാണെങ്കിൽ സ്കൂട്ടിമ്മേ പോരല്
ഏ വേറെ എന്തൊക്കെയ വിശേ എങ്ങനെ
ചെടികളൊക്കെ ഇണ്ടാ വീട്ടില് യിച്ച
ആ ചെറിയ രീതിയിലുള്ള ചെടികളൊക്കെ ഉണ്ട് മല്ലികപ്പൂവിന്റേത് പത്ത് മണിയടത് അങ്ങനെ റോസ് അങ്ങനെ ചെറിയ ചെറിയ പൂക്കളൊക്കെ ഉണ്ട്
മ് മ്
പത്ത് മണി കൂട്ട് പതിനഞ്ചയ്ട്ട് സൈസ് കളറുണ്ടായിരുന്നു തട്ടുള്ളത് തിളക്ക ആയിട്ടുള്ളത് ഒരു പൂമത്തിന് രണ്ട് കളേഴ്സ് ആയിട്ടുള്ളതൊക്കെ അതാ വേനല്ക്ക് വെള്ളം നെ വച്ചെടുക്കുന്ന ടൈമിൽ പൂത്ത് നിക്ക്ള് കാണുമ്പോൾ നല്ല ഭംഗിയ ണ്ടാർന്ന് ഇപ്പൊ മഴ മാ മഴ നിന്ന് പെയ്തു കഴിഞ്ഞപ്പോ അതിൻന്റെ തണ്ടൊക്കെ നിലം പതിഞ്ഞ് പൂക്കളൊന്നും അതിമ്മേ പിടിക്കാണ്ടായി ഇപ്പൊ ഒരു ഭംഗി ഇല്ലാണ്ട്ക്ക്ണ്ട് അപ്പൊ
ആ അതാ വ വെയിലത്ത ആവുമ്പോ പിന്നെ അ വെള്ള പറ്റെ ചീഞ്ഞുപോവും
മുറ്റത്ത് വെയിലത്ത് ഇങ്ങനെ നല്ല കളറിൽ ഇങ്ങനെ നിൽക്ക നല്ല ഭംഗിണ്ടാർന്ന് അവിടെ എങ്ങനെണ്ടാച്ചെടി
ആ ഇവിടണ്ട് ഇവിടെ നമ്മള് ഇതില്ലേ ആ പറയാ മറ്റേ നമ്മള് ചേമ്പിന്റെ യെല അങ്ങനെത്തെരച്ച ചെടികള്ണ്ട് പിന്നെ മ്മ്മ് മറ്റേ അത്ര പറ റബ്ബേ ആ ശവന്നറി
പ്ലാൻറ്റ് പോലത്ത്ക്ക് അതാണോ ആ പിന്നെ ഓർക്കിഡ് പോലത്തെ ഒണ്ടാവൂല്ലേ എലൈറ്റംസ്
ആ ഓർക്കിഡ്ണ്ട്
ആ ഓർക്കിഡ് പലേ കളറ് വര്ന്ന്ണ്ടല്ലോ
ആ ഓർക്കിഡ് വൈറ്റ് ഇണ്ട് വൈറ്റ് എന്നാ വൈറ്റ് റോസും കൂടി ഇളം ഇത് ല്ലേ അത്ണ്ട് പിന്നെ മഞ്ഞ പൂവ് വിരിഞ്ഞില്ല അന്റെ കുഴിച്ചിട്ട്ക്കിണ് പിന്നെ നല്ല റോസ് വയ റ്റ്ണ്ട്
ആ വയ്ലറ്റ് കൂടുതല് കണ്ട് വരാറോണ്ട് എല്ലാടത്തും
അയിന്റെ എള്ളം വയറ്റ്ണ്ട് പിന്നെ വയലറ്റ് മഞ്ഞ കൂടിയൊണ്ട്
ആഹ്
അങ്ങനെ മൂന്നാല് സൈസ് ഇണ്ട്
ഉം ഉം നിങ്ങൾ ക്കാണോ ഇഷ്ടം അതോ കുട്ടികൾക്കാണോ കൂട്തലെയിന് ഇഷ്ടം
കുട്ടാളൊന്നും അയിന് നോക്കൂല ഞാൻ എയുടെ പോയാലും ചെടി കണ്ടാ കൊണ്ടോരും
ആ
അയിൽ വറ്റുന്നുണ്ട് നാലഞ്ച് സെ നാലഞ്ച് സൈസ് ഇണ്ട് മറ്റേ എത്താപ്പയിന് പറാ ആ ഉം ശവംന്നാ റി പറിം ആയിന് ഒര് സൽത്ത് അയ് ഇത് മറ്റേ നിത്യ കല്യാണി ഇല്ലേ
ആ ആ
ആ അത് അത് രണ്ട് മൂന്നാൽ സെയ്സ് ഇണ്ട്
ആ അത് വെള്ളിം റോസും ആണല്ലോ കൂടുതൽ കാണൽ
ഉം ഏളം റോസ് ഇണ്ട് അയിന്റെ ലൈറ്റ് റോസ് ഇണ്ട് പിന്നെ നമ്മൾ
അതിന്റെ ഇപ്പ ഒരുപാട് കളക്ഷൻസ് വന്ന്ട്ട് ഇണ്ട് ഇപ്പൊ
ഉം പിന്നെ വേം
അത് പിന്നെ ഹ് പൂക്കൾ ഇണ്ടാക്കു കൊറെ ദിവസം
ആ നിക്കും ആ ആഹ് രസാ കാണാന് അങ്ങനെ വേമ് കൊഴിഞ്ഞ് പോവുല്ലാ ഇണ്ടാകുമ്പോ നെർച്ച് പൂക്കൾ ഇണ്ടാവും അയ് പിന്നെ കാലാകാലം പൂക്കൾ ഇണ്ടാവും
ആ അയിന് ഞമ്മൾ പ്രത്യേകിച്ച് നനച്ച് കൊട്ക്കും വേണ്ട വളം ഇട്ട് കൊട് ഇപ്പ വേണ്ട പൂവായി കഴിഞ്ഞങ്ങനെ സ രണ്ടാവും ചെയ്യ പൂക്കൾ ഇള്ള ചെടികളോടെന്നെ അല്ലേ കൂടുതൽ താല്പര്യം
ഉം അതന്നെ അതല്ലെ കാണാൻ രസും
ആ
പൂക്കൾ ഇള്ളെയ്
അ അ ശരി ഇന്നാ
ആ ന്നാ ഓക്കെ ഇന്നാൽ ന്നാ ശരി
ആ അ
ആ